ആഹ് എന്താർത്താനം?
ഒക്കെ നല്ലത്. സുഖാണ് എത്താ അവട്ത്തെ വർത്താനം?
നല്ല വർത്താനം സുഖം.
ഉം ചായൊക്കെ കുടിച്ചോ?
ചായ കുടിച്ചിട്ടില്ല ഇന്ന് നോമ്പോറ്റതാ.
ഏഹ് ഞാനും നോമ്പിലെന്ന്യാ. ഞാനെ കുട്ട്യേള് പെരും ഭയങ്കര കരച്ചിലാ അപ്പപിന്നെ ഓലങ്ങനെ ഇട്ത്ത് കുത്തർക്കാ സൂച്യെച്ച് ഇന്നലെ.
ഏഹ് സൂച്യെച്ചോ?
ആഹ് ഒന്നരേത്തെ.
ഇന്നലെ ആഹ് ആഹ്.
ഓല്ക്ക് പനിയാ ആഹ് പ പ പനിണ്ട് അത് ഗുളികൊന്നും ഓല് കുടിച്ചണുല്ല ഇന്നലെ വന്ന് വന്നാണ്ട് ഒന്ന് നടത്താൻ പറഞ്ഞിനിം അപ്പൊ വന്നോല് ക ഭക്ഷണക്കെ കഴിച്ച് പിന്നെ ഓലണ് ഒറങ്ങി ഉറങ്ങി നീച്ചപ്പം പിന്നെ കാലോല് നെലത്ത്ക്ക് വെക്കണില്ല
ആഹ് ആഹ് നടക്കണ്ടീനിലേ
ആഹ് അഹ് നടക്കാന് പറഞ്ഞാ പന്ത്രണ്ട് മണിക്കല്ലേ കൊണ്ടോവണത് അപ്പൊ കൊണ്ടോയപ്പോ എത്താ അതിന് മുന്നേ തന്നെ ഒർക്കി ഒർക്കിട്ട് ഒർക്കി ഉണർന്നിട്ട് കൊണ്ടോവണ്ടീനിം എന്നാ പിന്നെ കുഴപ്പല്ലേനി ഇത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ്ങ്ങാണ്ടൊക്കെ ഇതാക്കിയാണ്ട് കൊണ്ടോയതേനി വന്നപ്പത്തന്നെ ഓല് ഒറങ്ങലൊടങ്ങി ഓൽ ഒറങ്ങി നീച്ചപ്പത്തെന്നെ ഓൽക്ക് ഭയങ്കര വേദന ഇന്നിപ്പോ മാറോ അറീല്ല ഓല് നടക്കണില്ലേ രണ്ടാളും നടക്കണില്ല
ആഹ്
അപ്പൊ ഇന്നങ്ങനെ ആക്കാ ആഹ് നൊലോളി തന്നെ
ഉം ഉം ഇഞ്ഞിപ്പോ ആ പനിച്ചിണ്ടെങ്കി ചീലകേട്ണ്ടാവും
ആഹ് ആഹ് ശീലക്കേട്ണ്ട്
ഉം
ഏഹ് ചായക്കെന്താ കടി?
ചായക്ക് കടി ചോറ്
ഏഹ് ഞാന് പിന്നെ നൂൽപ്പുട്ട് രാവിലത്തവിടെ എടുത്ത് വെച്ച്ണ്
ഏഹ് ഏഹ് ഇന്ന് ചോറ് നെയ്ച്ചോറ് നെയ്ച്ചോറെ
ഏഹ് നെയ്ച്ചോറാ ഇപ്പണ്ടാക്കിയതാ അതോ ഉച്ചക്കോ?
ഇപ്പ ഇപ്പണ്ടാക്കിയെ
റ്റാറ്റാ ഏഹ് രാത്രിക്കക്കൂടെ ആക്കാന് അയ്ക്കാരല്ലേ
ഏഹ്
രാത്രിക്കക്കും അതന്നെ
ആഹ് രാത്രില് ഞാന് ഉച്ച ഉച്ചക്ക് അവ്ടെ കൊറച്ചുണ്ടായിന് തെളപ്പിച്ചൂറ്റാൻ അപ്പം അത് തെളപ്പിച്ചൂറ്റി കൊടുത്ത് ഹസ്ബൻ്റിന്
ഏഹ് ഞാന് ആ ഞാൻ ഉച്ചക്ക് വെച്ച് കുട്ടികളൊക്കെ ഉള്ള അല്ലേ
ആഹ് ആഹ് ഞാനവിടെ ഇന്ന് ഇന്നലെ പതി വേവിന് ഊറ്റി വെച്ച്ട്ടായ്നിം അപ്പം അത്
ഇന്നലെ നോറ്റീനോ
ഉം ഇന്നലെ നോറ്റീല്ല ഇന്ന് വ്യാഴാഴ്ച ആയപ്പം അങ്ങനെ നോറ്റതാ
ഏഹ് ഞാൻ ഇന്നലെയും നോറ്റ് ഇന്നും നോറ്റ് ഞാൻ എന്നും നോൽക്കാന്നൊക്കെ വിചാരിച്ച്ണ്ട് ആഹ് എന്നോട് ഇന്ന് കൊറേ നോൽക്കണ്ട കുട്ട് വിചാരിച്ചീനിം അപ്പം കുട്ട്യാക്ക് സുഖം ഇല്ലാത്തോണ്ട് നോൽക്കണ്ടാന്നൊക്കെ പറഞ്ഞീനിം ഒക്കെ ഓല് വൽതാക്കിയല്ലേ എനിക്ക് കൊറേ ഇണ്ട് കൊയ്യാൻ ആഹ് അയിന് ഇപ്പം മഴെക്കെ ആവുമ്പം കൊഴപ്പല്ലേ ഞാൻ ഇത് ഇങ്ങനെ കാത്ത്ന്ന് കാത്ത്ന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും നോൽക്കാൻ കഴിഞ്ഞില്ല
ആഹ് ഇന്നിപ്പം ഇൻ അല്ല ഇന്നും നല്ല സുഖണ്ട്
ആഹ് ഇന്ന് മയാണ് ഇന്നിൻക്ക് ഒരു മൂന്ന് മൂന്നര വരേ പണി തന്നായിനിം ഞാന് ഓലക്കൊടി ഒക്കെ കറച്ച് വിറകൊക്കെ ഉണ്ടാക്കി വെച്ച് ആഹ് അപ്പൊ കൊറേ വാർപ്പിൻ്റെ മേലെട്ട് ആ മയത്തൊക്കെ ഞക്ക് ഓലക്കൊടി ഒക്കെ ഇതാക്കേയ്നിം
ആഹ്
ഞാന് മയ ആത് വാർപ്പിന്റെ മേലെ ഭയങ്കര ചൂടല്ലേ വെയ്ൽന് ഇട്ടതയിനി ചൂടായിപ്പേ ആപ്പം പിന്നെ അയിന്റെ മേൽ ആകെ വ മഴ പെയ്യലൊടിങ്ങാനായി ഇമ്മൊതൊക്കെ എടുത്തിട്ടേ അയ്മനന്നെ വെച്ചാ മതിന് ആ വെച്ച് കായ് അവിടന്നെ വാർപ്പിന്റെ മേലെ തന്നെ പെരത്തിട്ടുണ്ടെങ്കി നല്ലതി ഒണങ്ങീന്
ഉം ഉം ഉം
എന്നിട്ട് പിന്നെ അതൊക്കെ ഏ ഓ മുറ്റത്ത്ക്ക് വലിച്ചിട്ട് അപ്പം മുറ്റത്ത് ഇങ്ങനൊര് നനവിലിങ്ങനെ കെടക്കല്ലേ
എന്ന്ട്ട് പിന്നെ ഞാനത് മഴ പെയ്തപ്പൊ ഒരീസം ആത്ത്ക്ക് അവിടെ അടുക്കളെന്റെ ഷീറ്റിലോട്ട് കൊണ്ട് വന്നിട്ട് ഇപ്പം ഇന്നിതൊക്കെ കറച്ച് വെച്ച് ഇപ്പം ദേ ദോ ചോറും തിന്നാ ഇല്ലാത്തോട്ട് അയ്മെ പണി എട് ത്ത് കുട്ടികള് ഒറങ്ങെയും ചെയ്ത് ഓര് കൊറേ നേരം ഒറങ്ങിയ ആ വേദനോണ്ടേ ഓര് കഞ്ഞി കൊടുത്ത് മേ മേലെക്കെ ഞാൻ കുളിപ്പിച്ചണ്ടനങ്ങി അപ്പം തനച്ചോത്തി നനവ് മുണ്ടിനോട് തോ തൊടച്ചീനി അത് കഴിഞ്ഞ് ഓല് ഒറങ്ങിയാണ്ട് ഇപ്പൊ എന്റെ കുളി കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് കറി ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്നപ്പഴ് നാല് മണിക്കോര് എണീച്ച്ണ് ഉച്ചക്കൊര് ഒര് മണിയായപ്പം ഒറങ്ങീട്ട് നീച്ചാ വെച്ച സ്വന്തം ആയിട്ട് എനീച്ച പോരാ വെ
ആഹ് എന്നിട്ട് അപ്പറം നടക്കാൻ പറയുല്ലേ
ആഹ് ഇത് നടക്കാത്തോണ്ടേ
ഉം ഉം
അവർക്ക് ഭയങ്കര വേദന കാല് ഇന്നലെ ആണെങ്കിലോ നുള്ളിപ്പൊറക്കി അങ്ങനെ പറയ്ട്ട പാവം തോന്നും രാവിലെ ഞാനീ ഓരോ എർങ്ങിന് സാധാരണ എനീച്ച് പോരലല്ലേ
ഉം ഉം
എനീച് പോരാം വെച്ച് എന്നിട്ട് രാ ഒണന്നിട്ട് ഇങ്ങനെ അവിടെ അവിടെ കെടക്കാ
ഉം ആ ഓലോട് അങ്ങനെ ഓലിങ്ങനെ നൊളോളിയൊന്നും ഇല്ലാതെ എനീച്ച് വരലല്ലേ ആഹ് ആഹ്
എന്നിട്ട് എനീ നീച്ചാൻ ആഹ് എന്നിട്ട് പിന്നെ ഞാൻ നോക്കു പായല് കാണും പിന്നെ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കിയാരെ ഞാൻ പോയി ട്ത്തില്ല എടുത്ത് കൊണ്ട എടുത്ത് കൊണ്ട്വന്ന്
ഉം ഉം ഉം ഏ പോന്നില
മ്
മ് മ്
ആ പിന്നെ ഓർക്കൊക്കെ ഇണ്ടാക്കി കൊടുത്ത്
മ് മ് പിന്നെ എന്താ വള്ളം എന്തേണ്ടോ ജ്യൂസന്നും ആവസ്യല്ല പിന്നെ മഴായതോണ്ട് മ് മ് ആ നൂറ് കോച്ണ്ട്
ആ ആ വേദനോണ്ടേ ഓല് ഇന്റെ മടിയിലേന്യു ഇപ്പ ഒറങ്ങിപ്പോയിന് മെല്ലെ മെല്ലെ ങ്ങനെ നടന്ന് നോക്കണം ഞാൻ അങ്ങനെ അനങ്ങാതെ ഇന്നപ്പോ അറങ്ങിപ്പോയി വാസിടിച്ചിട്ട് ഒരാള് എത്തോളെ ഒളെ ഇപ്പച്ചിന്റെ അടുത്ണ്ട്
ഏ എ ആ
മെല്ലെ ചുമര് പുടിച്ചാ നടക്കണത് ഓലാ ഊക്ക്ന് നടക്കണില്ല
ഉം ഉം ഉം ഉം
പിന്ന നീളല്ലെ ഉട്പ്പൊക്കെ ഇട്ട് കൊടുക്കാ പർ ഞ്ഞ് ഉടുപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത്
ന്നാ ലോ
അണുക്കളൊക്കെ കേറാതെക്കാന്
ആ ഹആഹ
ഓല് അങ്ങനെ ചളിലു ഇതീലു പോടിയൊക്കെ ആവുമ്പള്
ആഹ ആഹ ആഹ മ്
പിന്നെ പമ്പൈസു ഇട്ട് അങ്ങനെ മാറ്റി കൊടുക്കാനും എപ്പളും കഴുകാനും കഴ് ട വച്ചല്ല ഉം ഇനി റെഡിയാവണം
മ് മ് ആഹ വെച്ചാല് അതടെ കയ്യും കാത്ത്ന്നാല് അങ്ങനെ
ആഹ
മ്
ഉ ഉച്ചക്കെന്താ കൂട്ടാനൊക്കെ കൂട്ടാനൊക്കെ എന്താ ചോറ്റ്ക്ക്
കൂട്ടാന് കോഴിന്റെ കൗത്ത് കൊടന്നീന്
ഏഹ
മ് അത് കൂട്ടാണ്ടാക്കി അതുകൊണ്ടാണ് അപ്പ നെയ്ച്ചോറ് ഇണ്ടാക്കാ വിയാരിച്ച് അ വ
എ ഹ ഞാൻ ഇന്നലെ നഴച്ചോറ്ണ്ടാക്കിനി അപ്പ ഞാൻ ഒല്ക്ക് രാവിലെ ഇണ്ടാക്കിയപ്പോ ഇന്ക്കാ ഞാ പിന്നെ വൈകേരണ്ടാക്കാന് ഇന്ക്ക് മടിയ അപ്പ ഞാൻ രാവിലെ ഓല്ക്ക് എന്ത്‌ കടിണ്ടാക്കണതു ഇട്ത്തക്കലാ
ആഹ ആഹ അഹ പിന്നെ നെയ്ച്ചോറൊക്കെ നേരത്തെ വെച്ചാല് തണുക്കൂ
അയി ഞാൻ ഇട്ത്താണ്ട് ഫ്രിഡ്ജ് വെച്ച് പിന്നെപ്പ അഹ പിന്നെ ഞാ തിന്ന നേരം ഞാന് ചൂട് വള്ളം ഒഴിച്ചാണ്ട് കു ക്കറിലിട്ട് ഒന്ന് കൂക്കിച്ചെട്ത്ത് മറ്റത് തിന്നാ കയ്ലല്ലോ
ഏഹ തിന്നാ കയ്യൂല്ല
ആഹ അപ്പ ഞാ ഏതാലും വാണം രാവിലെ ഓല്ക്കൊരു കടി ഇണ്ടാക്ക അപ്പ ഞാനി കരണ്ടൂല്ല അപ്പ ഞാന് ഓല്ക്ക് ചോറണ്ടാക്കില് കൂട്ടത്തി ഇന്കൂടി കരക്റ്റ് ഇണ്ടാക്കി ഇന്റെ ഞാനട്ത്തച്ചീ ഇന്ന പ്പ നൂൽപുട്ടങ്ങനെ ഇന്ക്ക് നൂൽപുട്ട് തെയ് ഇന്ന്കൊർച്ച് കൊറവാ കുട്ടിയാളൊക്കെ തിന്ന്ണ് ഓല്ക്കൊക്കെ ഇഷ്ടാ തേങ്ങാപ്പാലും നൂൽപുട്ടും
ആഹ ആഹ ആ ഹ
അപ്പ ഇന്നലെ ഞാൻ അരിയൊക്കെ പൊടിപ്പിച്ച് കൊണ്ടന്ന് ഇന്ന അത് ഇണ്ടാക്കി അപ്പ ഓല് നിന്നാതോണ്ട് ഓലൊക്കെ ഒന്നോ ഒന്നരെ ക്കെ ക്കെ തിന്നള്ളു അപ്പ ഇന്നലെ ഇന്ന് ഓരും തിന്നുനല്ലോ അതോണ്ട് ഇപ്പ ഇണ്ടായില ഇപ്പച്ചി ഓളപ്പച്ചി ന്ന് പണിഞ് വന്നാരെ ഓലെല്ലാരും നല്ല തിന്നും ചെയ്തു അപോത് മ് ഇനിയിപ്പോ ഒരു രണ്ട് മൂന്നണ്ണ്ട് അപ്പ ഞാൻ വൈകുന്നേരം ആഹ വൈകുന്നേരം കടിക്ക് ചെറിയൊരു കടിക്ക് തിന്നിട്ട് പിന്നെ കെടക്കാൻ നേരെ ചോറൊക്കെ കഴിച് ഓൽക്ക് പിന്നെ കൊറച്ച് കഴിഞ്ഞാലൊരു ഓൽക്ക് ചോറ് കൊടുക്കാനായില്ലേ
ഉം ഉം ഉം ഉം ഉം
നോമ്പ് തൊറക്കണ സമയതന്നെ ഇന്നത്തെ ചോറൊന്നുകയുള്ളു സാധാ ചോറ് ന്ന ദോ ഏ ദോ നെയച്ചോറുണ്ടുതേ നെയ് ചോറോ തേങ്ങാ ചോറോ അതാ ഓട്ടടോ ദോശ്യാ അങ്ങനത്തെക്കെ പുട്ടോ എന്തായലും തിന്നും പക്ഷെ എനിക്കൊരു സാധാ ചോറിനോ തിന്നാൻ പറ്റൂല
ആഹ് സാധാ ചോറില്ലേ ഉം ഉം
അയിനും വാണ്ടി പെൽച്ചയ്ക്ക് ഇൻക്ക് സാധാ ചോറ് കൊഴപ്പല്യാ
ആഹ് ആഹ് പെൽച്ചക്ക് നീച്ചീൻയോ?
ആഹ് പെൽച്ചക്ക് നീച്ചണ്ട് ഇന്ന് നോൽക്കണ്ടന്നൊക്കെ പർഞ്ഞിനി പക്ഷെ ഇൻക്ക് ഒർക്ക്ണില്ല പിന്നെ ഞാൻ നീച്ച് നല്ല ദവസൊക്കെ അല്ലേ വിചാരിച്ചാണ്ട്
ആഹ് വ്യാഴാഴ്ചയാണ്ന്ന്
ആഹ് ഇന്നലെ നോറ്റാണ്ട് ഇന്ന് നോൽക്കാക്കണ്ടച്ചണ്ട്. ഞാൻ പതണ്ണ മയല്ലേ അപ്പം പിന്നെ പത്തണം നോൽക്കണൊക്കെ മനസ്സിലിങ്ങനെ ഇണ്ടായിനി
ആഹ് നോൽക്കാൻ നോറ്റിട്ടൊന്നും കൊഴപ്പൊന്നുല്ല
ഏഹ് ഇല്ലേ അറിയണൊന്നുല്ല ഇൻക്ക് പിന്നെ തീരെ നേരം പോ നേരം കിട്ടൂല്ലല്ലോ വെറുതെ
ന്നെ അങ്ങനാണ്ട് കഴിയും അല്ലെങ്കി അങ്ങനെ കാത്ത്ന്ന്
ഉം
ഇന്നലെ ഞാൻ നോറ്റില്ലനി ഇന്ന ഇന്ന് നോറ്റ് ഇന്നലെ പിന്നെ
ഇവിടാണെങ്കില് ഭയങ്കര ഈച്ച ഈച്ചനെ പുടിച്ച്യ
ആഹ് ആഹ് ഈച്ചണ്ട്ല്ലേ
ഉം ഇന്നലെ രണ്ട് പേപ്പർ നെറഞ്ഞു ഇന്ന്പ്പോ ഒരു പേപ്പർ വെച്ചക്കണ്
ആഹ് ആഹ് ആഹ് ഈച്ച പേപ്പറിലങ്ങട് നറഞ്ഞോളും
ഉം
ഉം
അഹ് എന്തോര് ഈച്ചയാണറിയോ
ആഹ് ആഹ്
അത് നെറഞ്ഞണ് അപ്പൊ ഞ് ഞി വൈകുന്നേരം ആയാ പിന്നെ അയ്റ്റള് എവടലൊക്കെ കേറും അപ്പൊ ഇഞ്ഞും ഇഞ്ഞും വേറെ പേപ്പർ വെക്കണ്ട ഒന്നെന്നെ വെച്ചാ മതിറഞ്ഞു
ആഹ് ആഹ് ആഹ് ഇനി നാളെ വെക്കാ പിന്നെ
നാളെ വെക്കണം
ഉം ഉം ഉം നൂൽപു നൂൽപുട്ടിനെന്താ കൂട്ടാന്?
നൂൽപ്പുട്ട്ക്ക് പാ തേങ്ങാ പാല് ഇണ്ടാക്കിച്ചിണ്
ഏഹ് ഇണ്ടാക്ക്യച്ച്ണോ
പിന്നെ മൂത്തച്ഛന്റെ മകളുണ്ടായിന് അപ്പൊ ഞാൻ ആർക്കും കൊടുക്കാനൊന്നുല്ല അത് പിൻ ക്ക് ഞി ഇണ്ടാക്കാനും നേരല്ല കുട്ട്യേള് അയക്കൂല്ല ഓൽക്ക് പിന്നെ ബിസ്ക്കറ്റും ചായിം കൊടുത്ത് ആഹ് പെൺകുട്ടിണ്ടായിന് ആ ആൺകുട്ടി ഇണ്ടായിന് രണ്ടാളുണ്ടായിനീം ചായ കുടിച്ച് ചായ ബിസ്ക്കേറ്റും കുടിച്ചു പോയി
ആഹ് ഓള് വന്നില്ലേ?
ആഹ് വന്ന് ഇപ്പ വന്ന് ഇപ്പണ്ട് പോയി ഞാ പ്പോ കോള് ചെയണ സമയം
ആഹ് ആഹ്
എന്തോ പിരുവിന് വേണ്ടിട്ട് പോയതേനി. ആഹ്
ആഹ് ആഹ്
പിരിവിന് വേണ്ടിട്ട് പോയതേനിയർഞ്. ഉം ഉം
ഉം
എത്ര കിട്ടി എന്നൊന്നും അറിയില്ല ഏ ഇന്ന് വന്നില്ല
ഏഹ് നാളെ ആവും വര നാളെ ഒയിവുള്ള ദിവസല്ലേ
ഞ ഞാൻ കുടുംബശ്രീന്ന് ഒരുവക കൊടുത്ണ് അത് ഇഞ്ഞും വ ആഹ് കുടുംബശ്രീലാ അഒക്കെ പിന്നെ ഒരാളെന്നെ കൊ തര്ന്
ആഹ് ആഹ്
കുടുംബശ്രീന്ന് കൊടുത്ത്ക്ക്ണ് ഇനി ഇപ്പോ കുഞ്ഞാൻ എത്ത ഇബടെ പെരീന്ന് വാങ്ങന്നെ വീട്ട് കൂടെ വരുമ്പോ കൊടുക്കാതക്കാൻ പറ്റൂല്ലാർഞ്ഞ്ട്ട്
ഉം ഉം ആഹ് അയിന് മറ്റേ ഇതൊക്കെ ഇങ്ങനെല്ലോ
ആഹ് ആഹ് പേപ്പറ് പാടൊക്കെ വന്ന്ണ് കുടുംബം ഞാൻ പറഞ്ഞ് കൊടുക്കുമ്മേന്നെ കുടുംബശ്രീന്ന് ഉണ്ടായിനി അയില് കൊടുത്തണ്ന്ന് പറഞ്ഞാണ്ടി അർയാ
ഉം ഉം ഉം
ഒക്കൊരാക്കന്നല്ലേ പോണത്
ആഹ് ആഹ് അതെ
ഇപ്പ പണി ഇല്ലേ പണി കൊറവാണ്
ആഹ് പണി കൊറവു ആണ്
ഇന്ന്പ്പോ വൾ വെള്ളം ഏറിന്നൊക്കെ പറഞ്ഞ് പോ പണിക്ക് പോയിട്ടൂല്ല ന്ന് ണ്ടാവുലേക്കാരം
ഉം ഉം
രാവിലെ പോയിനി
മഴിം ഇണ്ടല്ലോ
ഉം
ഉം
ഇന്നാ ആയിക്കോട്ടെന്നാൽ ഞാ
ആഹ് ആഹ് ന്നാ ശരി അയിക്കോട്ടെ